ഹലോ. നല്ല വർത്താനം സുഖാണ് എന്തൊക്കെ വർത്താനം.
സുഖാണ് കൊഴപ്പന്നുല്ല ഭക്ഷണം കയ്ക്കലൊക്കെ കഴിഞ്ഞോ ആഹ്കട ന്നു
ആഹ് ന്താ ഫുഡ്
ഫുഡ് സാമ്പാർ, ചോറ്, മീൻപൊരിച്ചത് അതൊക്കെ തന്നെ. ഫുഡയിക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ഫുഡയ്ക്കലൊക്കെ കഴിഞ്ഞു കെടന്നു. മ് ബട് ആഹ് ഒറങ്ങി ഇവടെ മീൻകറിം. പിന്നെ അമരക്കുപ്പേരും മീൻപൊരിച്ചതും.
ആഹ് അഹ് ആഹ്
ഇന്നങ്ങള് പൊറത്ത് പോയിക്കാര്ന്നു.
ആഹ് അയ് ശെരി.
ഉം ഉം ഞങ്ങള് വെറുതൊര് പാർക്ക്ക്ക് പോയതാണ്.
ആഹ് ഇന്ന്‌ ഞാറാഴ്ചല്ലലെ എല്ലാരും ഇന്നും ഉണ്ടാവൊല്ലോലെ.
ഇന്ന് ഫ്രീയല്ലേ.
ആഹ് ശെരി എവിടൊക്കെ പോയി ന്ന്ട്ട്.
എങ്ങെടും പോയിറ്റ്ല്ല ഒരു ചെറിയൊരു പാർക്ക്ക്ക് മാത്രേ പോയിട്ടുള്ളു അവ് ടെ കുട്ടിയോള് കൊർച്ചേരം കൾച്ച്ട്ട് പിന്നവിട്ന്ന് തിരിച്ചു.
ആഹ് അത് ശെരി ആഹ് ആരെക്കെ പോയത്.
മൂത്തച്ഛനും മൂത്തച്ചിം പിന്നെ കുട്ട്യോളും.
ആഹ് ശെരി ഉം അല്ല കുട്ട് കുട്ട്യോളൊക്കെ ഒറങ്യോന്നിട്ട്.
ആഹ് കുട്ട്യോളൊക്കെ ഒറങ്ങി ഞ്പ്പ നാളെ സ്കൂളും മദ്രസൊക്കെ ഇള്ളഹല്ലേ അപ്പൊ പിന്നെ നേര്ത്തെ കെടക്കും.
ആഹ് അഹ് ശെരിയാ രാത്രി മദ്രസ്ട്ടപ്പന്ന്.
ഇല്ല രാത്രി മദ്രസഇല്ല ഇന്ന് ഞാറാഴ്ചയല്ലേ
ആഹ് ശെരിയാ അതോണ്ട് പകല് കഴിഞ്ഞ്ട്ട്ണ്ടാവൂല്ലേ
ഉം അടെ കുട്ടിയാളൊക്കെ ഒറങ്ങീലെ.
ആഹ് എല്ലാരും ഒർങ്ങിപ്പൊ ഞാന് ഇങ്ങനെ ഓരോ കോളെയ്തിട്ട് അങ്ങനെ ഇരിക്കാര്ന്നു. സമയം ഇങ്ങനെ പോയി ഹ് കഴിയാറായി തൊടങ്ങി.
ആഹ്. ഇതിന് ട്രെയ്മ് ഇണ്ടാവുല്ലേ ഉം. പിന്നെ എന്താ അവിട്ന്നൊരു സൗണ്ട്.
സൗണ്ടോ ഫേനിന്റെ സൗണ്ടാ
എന്താണാവോ ഒരുസൗണ്ട്ങ്ങനെ കേക്കാണ്ട് അയ് ഇതിന്റെ ഉള്ള് കൂടി.
ആഹ് അതാ ഫേനിന്റെ സൗണ്ടാവും ഫേന് തിരീണ്ട്.
ആഹ് ഒര് ചെലമ്പല് ഇങ്ങനെ കേക്കാണ്ട്
ആഹ് എൻക് ഒര് ചെലമ്പല് കേക്കണ്ട് പറയും പോലെ
ആഹ്
പശെ അങ്ങൻ തന്നെ എക്കാരം ഫാന്റെ സൗണ്ട് പോലെ അല്ല കേക്കണത് വേറെന്തോ ഒര് സൗണ്ടാണ്
ഞാൻ സംസാരിക്ക്മ്പോഴാ ആണോ സൗണ്ട് കേക്കാണെ
സംസാരത്തിര് കയിഞ്ഞിട്ട് ഒരാ പാത്രം ഒച്ചപ്പെട്ത്താണ സൗണ്ട്
ആഹ് അതാ എന്നൊക്കെ അറിയില്ലാട്ടാ ഉം എന്താന്ന് അറിയില്ല ഇവടെ ഫേന്റെ സൗണ്ട് അല്ലാ ഫേൻംഇങ്ങനെ ഒരമ്പും
അങ്ങനത്തെ സൗണ്ടല്ലോ അത് ഒര് പാത്ര സൗണ്ടാ
അതെ ആഹ്
ഉം
ഇക്ന്നാ ഈ സംസാരിക്ക്മ്പളാണ് പിന്നെ സൗണ്ട് ഞാൻ കേക്കാണേ
ആഹ് സംസാരിക്കാല്ല് ട്ടാര കയിമ്പാള ഉം ഇപ്പൊ നാളെ നേറത്തെ അയക്കണ്ടേ സ്കുളാ മദ്രസ്
ആഹ് അതെ നാളെ ആറെ അമ്പതിന് മദ്രസ ഇണ്ട്
ഉം
പിന്നെ സ്കൂള് പിന്നെ മറ്റൊല്ക്ക് രാത്രിയാണ്
ഉം ഇടെ ഏഴുമണിക്ക് മദ്രസ എട്ട് മണിക്ക് പോവലാ
ആഹ്
ഉം
മദ്രസ വിട്ട് വന്നിട്ട് അല്ലേ സ്കൂളി പോകറോ ഒള്ളു
ഓന് വേഗം പോവും എട്ടാരമ്പത്തിനേ പോവൂം
ആഹ് എത്ര മണിക്കാ സ്കൂള് ബെസ് വേരിക
എട്ടേ അമ്പതിന് ഏട്ടരക്ക് ഇബടന്ന് പോവും
ആഹ് ശേരി വൈക്ന്നേരം എപ്പളാ വെരാ
വൈക്ന്നേരം നാലേ മുക്കാല്
നാലേ മുക്കാല് ഇവടെ എത്തൂല്ലേ
ഉം നാലേ മുക്കാലിന് ഇവടെ എത്തും
ആഹ് തെട്ട് അട്ത്തായിട്ട് സ്കൂളായിട്ട് നാലെ മുക്കാലിനെ എത്തു ഒള്ളൂ
ആഹ് ഇത് വഴി ഫസ്റ്റ് ട്രിപ്പാ തോന്നണു
ആഹ് നടന്ന് പോരാ നടന്ന് പോരാന്ന് പറയ്ണ്ട് വേഗം എത്തും പർഞ്ഞ് ഉം
ബസ് ഇങ്ങനെ വെയ്റ്റ്യ്ത്ക്കാണേ ഇക് നല്ലത് അവടന്ന് നടന്ന് പോരാലാ
പിന്നെ ഇപ്പം മയായല്ലേ മയാ കാരണം ആവ്മ്പോ ഇപ്പം എടങ്ങേറല്ലെ ച്ട്ടണേ അപ്പൊ ഇന്നങ്ങനെ അങ്ങനെ പോട്ടേന്ന് സൈക്കള്മ്പേ പോവന്നൊക്കെ പറയണ്ട്
ആഹ് ആഹ് അരൂക്കൂടെ അങ്ങനെ പോവണ്ടി വെരും
ആഹ് മഴ മാറിട്ട് അല്ലെങ്കി കുട്ടിളോ നട ചെലവലൊക്കെ മഴക്കാലായാ വണ്ടിയില് മഴക്കാലം മാറിയാല് അതേപോലെ അന്ന് ഓരോക്കെണ് അങ്ങനൊക്കെ നോക്കാണ്ടി വെരും
അങ്ങനെയൊക്കെ പറ്റുവെങ്കി
ആഹ് അങ്ങനൊക്കെ പറ്റും. ബെസില് ഇനി ഇല്ലാന്ന് പറ്ഞ്ഞാല് അങ്ങനെ നിർത്താം
അയ്ന് കൊപ്പൊന്നും ഇല്ലല്ലേ
ഇല്ലല്ല അയ്ന് കൊഴപ്പൊന്നു ഇല്ല. ആദ്യം പറയും പിന്നെ ഫസ്റ്റ് ആദ്യത്തെ മാസത്തെ. അത് പോലെ മാസത്തിലൂടിം പൈസ ഒരുമിച്ച് അടക്കണം ഇന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ കൊടുത്തിട്ടൊന്നുല്ല. ഒരു മാസ തന്നെ കൊടുത്ത്ട്ടൊള്ളൂ
ആഹ്
ഇള്ളോല് നിർബന്ധിക്ക്ണൂല്ലട്ടോ ഇല്ലെങ്കി അടു
ആഹ് ആഹ് അല്ല ബടീം അങ്ങൻ തന്നെ ജൂൺതന്നെ കൊട്ത്ത്ട്ടൊള്ളൂ
ആഹ് ജൂണിത്തിം മാർച്ചിത്തിം ജൂണിത്തിമാർച്ചിത്തി ഒരുമിച്ച് അടക്കണംന്ന് പറഞ്ഞ്
ന്നബെലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ജൂണിത്തെ മാത്രേ ചോയ്ച്ട്ടൊള്ളൂ
ഉം അങ്ങനാല് അങ്ങനാണ്. ഉം കഴിഞ്ഞ പ്രാവശ്യം അങ്ങൻതന്നെ ഇപ്രാവശ്യം അങ്ങൻത്തന്നെ ഈ മാസത്തെന്നെ കൊടുത്ത് ട്ടൊള്ളൂ അല്ലാതെ രണ്ടു മാസത്തെ കൊടുത്ത്ട്ടൊന്നുല്ല ബുദ്ധിമുട്ടിക്കിണില്ല. ഇല്ലാത്തോര് അടുത്ത മാസം തരാന്നൊക്കെ പറിം ഞാൻ കൊടുത്തിട്ടൊന്നുല്ല.
അത് ഇണ്ടാവുമ്പോ കൊടുത്താ മതി ഇഷ്‌ടംപോലെ ടൈമില്ലെ
ആ ആഹ് അതെ ആ സമയത്ത് സ്കൂള് ഇപ്പം ലാസ്റ്റ്ല്ലേ പു ആസമയാവുമ്പ പിന്നെ ഓൻ കൊടുക്കൂല വിചാരിച്ചിട്ടാണ് അതാണ്
പിന്നെ അങ്ങനെണ്ട് പൂട്ട്യാ കു ട്ട്യാേണ്ട് പോരല്ലേ. അവ്വ് ഉം അതാണ് ഉം
അത്പ്പീ ഏഴാം ക്ലാസ്സാരെക്കെ ആവുമ്പൊ ടി സി വാങ്ങ്ണ സമയത്തൊക്കെ ഓലെ അയ്ക്ക് മാറി ഞാൻ പോണ്ട്ന്ന് ഉം
അങ്ങനത്തെ റൊമേയ്സിന്റെ ഒക്കെ അങ്ങനെണ്ടെങ്കി ഞാ പേടിക്കും
ആഹ് അതെ ആഹ് അവ്ടെപ്പെത്ര ഫീസ്
നാനൂറ് ഇനി കൂടാത്രെ
ഉം ഉം ഇബടെ അഞ്ഞൂറാണ് ഇബ്ട്ന്ന് അങ്ങട്ട് പോകാന്.
ആഹ് ഇന്ന് നാന്നൂറൊള്ളൂ ഇനിഒരി മാസം മുതൽ കൂടും ന്നറിയിണ്ട് ജൂലൈ മുതല്
ആഹ്
മറ്റെബ്ട്ക്ക് പോവാന് എഴുന്നൂറാ
ആ എഴുന്നൂറോ
അൽവിറ് ഉം
ആഹ് ശരി. ആഹ് ഇർക്ക് ഇവിടെ അപ്പാടേൽ പോവാണെങ്കില് അറുന്നൂറ്റി ചില്ലറണ്ട്.
ഉം അപ്പ എന്ത ഇങ്ങനെണാവം
അത് കുട്ട്യേള് ചെറിയ വണ്ടിയല്ലെ കൊറ്ച്ച് കുട്ട്യളല്ലെള്ളൊള്ളൂ ബസ്സിലാവുമ്പം പൈസ കൊറയും ചെറിയ വണ്ടിയിലാവുമ്പം പൈസ കൂട്വ
ന്ന അയ്ന്നേക്കാരം മറ്റോനിക്ക് ഓട്ടോറക്ഷേലെല്ലേ പോവ്ണത് ഇന്നട്ട് മുന്നൂറ്റി അയ്മ്പത് മുന്നൂറ്ണ്ട്
ആഹ് ഇണ്ട് ആഹ്
ബനക്ക്താ ബൾക്ക് പോകാൻ എ് ഓള്ക്ക് നാനൂറ്റി നാന്നൂറ് ആർന്നു ഇതരെ ഇഞിപ്പ നാനൂറ്റി അടുത്ത മാസം മുതല് നാന്നൂറ്റി മുപ്പതാത്രേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എടുത്തന്നെണ് സ്കൂളോള് പർഞ്ട്ട് കാര്യല്ല വണ്ടിക്ക് പോവുമ്പോ
ആഹ് അഹ്ന്നെ അർഞ്ഞെ അതും മാസം ദാ പറയുമ്പത്തിനും ബടെ ആവും
ആഹ് അതെ അഞ്ചാന്തിന്റെ ഉള്ളില് പൈസ അടക്കണം അല്ലെങ്കി തൊയ്‌രംന്ന് പറയുന്നത് ഇണ്ടാവൂല
അങ്ങനെ സൈര്യം കെടുത്തൊന്നുല്ല
ഉം എടക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കും പൈസ അവർക്ക് പൈസ കൊടുക്കാനാണ് പർഞ്ഞ് ആഹ് ഗ്രൂപ്പിലെ
ആഹ്
ഇബൽക്ക് ബസ്സിനായിട്ട് ഗ്രൂപ്പ്ണ്ട് എൽ പിക്കാ യു പി ക്കാർക്ക്
ഇബടെ അതൊന്നുല്ല ഞാൻ ഇണ്ടെങ്കി സ്കൂൾ ഗ്രൂപ്പിലാണ്ട് വിടാന്നോള്ളു ബസ്സിന്റെ ഗ്രോപ്പോന്നുല്ല
യുപിക്കാർക്ക് ബസ്സിന്റെ ഗ്രൂപ്പ്ണ്ട് അയില് ബസ്സിന്റെ കാര്യങ്ങളൊക്കെ അതില് മാത്രേ പറയോള്ളൂ പിന്നെ ബസ്സ് നേരംവെയ്കക്കാണെങ്കിലും അതുപോലെ ബസ്സില് ആര ആരവില്ലെങ്കി അന്ന് ലീവാകും പറയണം അല്ലെങ്കി ഓലെ കാത്തുക്കും അപ്പൊ ലീവ പറയണം
ഇല്ലെങ്കി വരണ്ട
ആഹ് അങ്ങനൊക്കെ പിന്നെ ഇപ്പൊ വെളുക്ക് ദേ പോലെണെങ്കി നടന്ന് പോവ ഈപാടത്തു കൂടെ അങ്ങനെ അതുപോലെ റോഡുണ്ട് നടന്ന് പോവുക്കെ ചെയ്യ ആക്കി കൊടുക്കേണ്ടിരും പിന്നെ കുട്ട്യോളൊക്കെ ചെറിയ കു കുട്ട്യോളല്ല ആരപ്പം നടന്നു പോണ് ആഹ് കൊർച്ചൊക്കെ പോണം പാടത്ത് കൂടെ പോണങ്കി കൊർ ച്ച് മതി പാടത്തു കൂടെ നടക്കാൻറ്റ് പ്പ റൊട്ടു ചെരിഞ്ഞു പോണം ആഹ് മഴയല്ലേ ആഹ് അതെ വെണങ്കി പോവാ തന്നെ എൾപ്പം പിന്നെ പോർത്തു കൂടെ അങ്ങനെ പോകാ
ആഹ് മോണിങ്ങായ്ലു സ്കൂളോക്കെ സുഖാണ് ഇങ്ങളെ ഔട്ന്നൊക്കെ ഔട്ന്നൊക്കെ ഞങ്ങള്
നടന്ന് ചെലോലൊക്കെ നടന്ന് പോവ്ണ്ട് ഇപ്പ ഇവട്ന്നനെ കുട്ട്യാള് രണ്ട്, മൂന്ന് കുട്ട്യോളക്കെ നടന്നിട്ടെന്നെ പോണത് ആഹ് പെൺകുട്ട്യോളാണ്
ആൺ കുട്ട്യോള് ഇണ്ടെങ്കി കൊ പ്പല്ല ഇന്നാ പിന്നെ ഓലെ കൂടാണ്ട് പോയാലും മതി മൂന്നാലെണ്ണം ഇണ്ടെങ്കി വർത്താനം പർഞ്ഞങ്ങനെ പോവുമ്പം അത് അറീല
ആഹ് ആദ്യൊക്കെ അഞ്ചു മണി കഴിഞ്ഞിന്ന് വരാന് ഇപ്പൊ അ മാറിക്ണു ബസ്സല്ലപ്പ ഒരു ട്രാവലറാണ് അപ്പൊ അത് സ്പീഡില് വരും അതാണ്പ്പ നാലേ മുക്കാലാവുബത്തിന് വെരും എത്ര അഞ്ച് ആഹ് ന ഇപ്പൊ ന നാല് മണിക്കൊന്നു അല്ലല്ലോ അയ്ന്റെ മുന്നേ വിടല്ണ്ടല്ലോ
ആഹ് ന്നാർത്തെ വെരും സ്കൂളൊക്കെ
ചൊരോ ഇബള് ഇബള് തെ തെപോലെ പിന്നെ ആഹ് നാലര നാലെ മുക്കാലോക്കെ ആയിണ് വരാന് ഇപ്പോ രണ്ടാമത്തെ ട്രിപ്പാണ് അത് കാരണം ഇപ്പോ മൂന്നേ അമ്പതാവുബത്തിന് ഇവിടെത്തും അഹ് കാരണം പ്പം ഒന്ന് കെടക്കാനും പറ്റൂല ആഹ് ഇപ്പം നേര്ത്തെ വെര്ന്ണ്ട് ഉച്ചക്ക് ഒന്ന് കെട്ക്കാനും പറ്റൂല
ആഹ് അഹന്നെ പത്തുയ് ഒന്ന് എല്ലാവും കഴിഞ്ഞിട്ട് ഒന്ന് കെടക്കുമ്പത്തിന് കൊണ്ട്രാൻ പോവാറായി നാളെ മുതല് മൂന്നര വരെത്രെ. അത് മറ്റോൽക്ക് എ എസ്സെര്ക്. കൊറച്ചുടെ. ടൈംണത്ര. പഠിക്കാൻ കൊറേണ്ടേ.
ആഹ്.
അയ് കാരണം അരമണിക്കൂർ. നീട്ടികുണു.
പ്പതിനേ കൊല്ലാൻ പോവ്ണ്.
ആഹ് കൊണ്ടോവും. കൊണ്ട. കൊണ്ട്രാ പോവുണെ..
അവണ്ടില്ലേ.?
വണ്ടി വേണ്ടാർണു. ഇപ്പ ഇബരൊക്കെ ണ്ടല്ലോ. അപ്പർ മറ്റൊരു രണ്ട് കുട്ട്യോളും ഇല്ലേ.?
ആഹ്, എല്ലാരും പാടെ നടക്കാ..
ആഹ്. ഞങ്ങളണ്ട്. നടക്കും കുട്ട്യോളി പുടിച്ചിട്ട്. ന്നട്ട്. കോണ്ട്രനും. അതേമാരി പോവും. രണ്ടേ നാപത്തഞ്ചിന്..
രണ്ടേ നാപ്പത്തഞ്ചിനൊ.?
ആഹ്. ന്നാ മൂന്ന് മണിയാവ്ബത്തിഅങ്‌ട്ട് എത്തും..
ആഹ് ശരി അപ്പൊ എത്ര മണിക്കോ വിടുക മൂന്ന് മണിക്കോ വിട്
മൂന്ന് മണിക്ക് വിടുവാന ഞങ്ങള് ചെല്ലുമ്പത്തിന് വണ്ടികളോവിടെന്നിട്ടുണ്ടക കൊണ്ട്പോവാന് കുട്ടികളെ കൊണ്ടപൻ. പിന്നെപ്പൊ എഴുന്നൂറ ആക്കിയില്ലേ ചാർജ് അപ്പന്റെ പൈസ എത്ര ആയി ഇവിടക്ക് നടന്നത്തണള്ളൂ.
അത് ശരിയാണ് അത്രയല്ലേ ഉള്ളൂ ഇപ്പോ.
ആഹ് അത്രല്ലേ ഉള്ളൂ അയിന് ഞമ്മൾ എഴുന്നൂറ് വെുത കൊടുക്കണ്ടേ?
ആഹ്.
പിന്നെന്തുവ ആഹ് ഓരേ ക്കണ്ടല്ലോ ന്നേ ഇപ്പൊ നടക്കല്ലേ പിന്നെ അവിടുന്ന് ഇവിടന്ന് ഒരേ ദൂരല്ലേ? പിന്നെ എന്റെ ണ്ടിണ്ടാറഞ്ഞൻ ഇപ്പ കുന്മണി പറഞ്ഞു എന്റെ വണ്ടിണ്ടാന്ന്.
ആഹ് എന്ന ശരിന്ന.
ആഹ് ആഹ് ശരി.